ആഹ് അത് എന്തിയേ ഇപ്പ വിളിച്ച്
വെറുതെ ഇങ്ങനെ വിളിച്ചു നോക്കിയതാ എന്തൊക്കെ അന്റെ വിവരങ്ങളൊക്കെ
സുഖാണ് കുഴപ്പമൊന്നുല്ല അങ്ങനെ പോണ് ഓരോ പണിയാളും ഇങ്ങനെ എടുക്കാണ് ഒന്നും തീർന്നിട്ട് ഒന്നൂല്ല
ഉം തീ പണിനെ കുറിച്ചിട്ടൊന്നും പറയണ്ട അതിനൊള്ള കഥയേ ഉള്ളു എനിക്ക് പണി തന്നെ ഓരോ യ്യ് പറഞ്ഞമാതിരി ഞാനും നേരം വൈകി മഴ ആയപ്പോ ഭയങ്കര മഴ മടിയായി അവിടെ അങ്ങനെ ഇരുന്ന് ഫോണമലേറ്റ ഇങ്ങനെ ഇരുന്നപ്പോ ഓരോരോ- എന്തായിട്ട് നേരം വൈകിപ്പോയി മക്കളൊക്കെ എന്താക്ക്‌ണ്
മക്കളൊക്കെ ഇതവിടെ ഒരാൾ ഉതവു ഉപ്പും പാത്രം തുറന്ന് പണിയാക്കി വെച്ചക്കണ് ഉപ്പ് തുറന്നങ്ങാണ്ട് അങ്ങനെ തുറന്ന് ചിന്തികാണ്ടിരിക്കുന്നുണ്ട് ഇനി പയ്മ കറിയാണ് ഞാൻപ്പാ ഉപ്പേരിക്ക് ചീരക്കരിയാരുന്നു നേരം വൈകി.
ഉം അതും ഇയ്യ് പറഞ്ഞ മാതിരി ഇന്ന് എറ ച്ചി വരട്ടാ വിചാരിച്ചു അത് ആക്കട്ടെ ചോറ് എന്തോ ഊറ്റ് ചോറൊന്നും ഉണ്ടാക്കിട്ടില്ല ച ചോറ് ഊ റ്റി വച്ചിട്ടേ ഉള്ളൂ ബീഫ് ചോറ് ഊ റ്റി വെച്ചിരിക്കുന്നത് ബീഫ് ആഹ് ബീഫ് തന്നെ ബീഫ് വരട്ട് എനിക്കാണെങ്കിൽ ബീഫ് പ പറ്റൂല്ല ഇനി എനിക്ക്‌ എന്തെങ്കിലും ആക്കണം
അനക്ക് മീന് എന്തേലും വാങ്ങിക്കാണ്ട്
നമ്മക്ക് ബീഫ് അലർജിയാ മീൻ ഒന്നും വാങ്ങീല്ല ഞാൻ ഇത്തിരി സോയാബീൻ എന്തങ്കിലും പൊരിക്കട്ടെ ആഹ് ഞാനിപ്പോ ബീഫ് കിട്ട ള്ള തുടങ്ങിയേഷം പ്പം ഇതു ആകില്ല ബീഫ് കൂട്ട കിട്ടിയതിന്റെ ശേഷം തന്നെ വലിയ പെരുന്നാൾ കഴിഞ്ഞ ശേഷം ശെരിക്കും ഒരു ദിവസം മീന് രണ്ടു ദിവസം മീമാങ്ങി ബാക്കിയുള്ള ദിവസംക്കെ ഈ കുന്തം തന്നെ
ആഹ് ഞാപിന്നെ പോയി കഴിഞ്ഞി മിമാങ്ങി തന്നു കിട്ടിയാ കൊയപ്പ അല്ലാത്തോ ല് തിന്നോളും ഇജ് പറ്റാത്തതോര് തിന്നണ്ടാച്ചാ മതി എല്ലോ
ആഹ് അതന്നേ പറഞ്ഞത് പറ്റാത്തോരാ പ്പ ആരാ എന്റെ മോള് ഉണ്ടെങ്കിൽ ഓള് നിന്ന് തീർക്കേനി ഇക്ക്‌ പോളെ പോയ കാരണത്താൽ ആരും ഇല്ല ഒര് കറി ഉണ്ടാക്കിട്ടുണ്ട് ദിവസം നാല് ദിവസം വെക്കണം ബീഫ് ഉണ്ടാക്കിയാലും ആർക്കും വേണ്ട പൊരിച്ചാലും വരെ വേണ്ട നമ്മളിതൊക്കെ കാര്യായിട്ട് ഇതൊക്കെ തിന്നും തിന്ന് തീർത്തിരുന്നു മക്കൾക്ക്‌ ഒന്നും വേണ്ട
ഇവിട അനക്ക് വേണ്ടാഞ്ഞിട്ട് ഇവിടെ തെകയാഞ്ഞിട്ട് ചീത്തർചാട്ടിവിടലാ കുട്ട്ഞ താ കുട്ട്യാളൊക്കെവട്ണ്ട് അല്ല മോള് വിളിചല്ലേ?
നമക്ക് വ്ടെ തെകയാൻ പോയിട്ട് ഇള്ളത്ണ്ടാക്ണ്ത് നമ്ക്ക് വ്ടാർക്കും വേണ്ട
ഉം അതക്കെ ശരി
മോള് വിളിക്കാണ് വെള്ളിയാചെ ചൊവ്വേമാത്രം വിളിക്കും രണ്ട് മാസം കയി യിഞാലെവരൊള്ളൂ മോളേ രണ്ടൂസം ഒരായ്ചെല് രണ്ടുസം വിളിക്കാ പറ്റ
അസാരല്ല അതെ ശിലായ്ക്കോളും പഠിച്ചാനല്ലേ അപ്പ നല്ല കാര്യത്തിനല്ലേ അതാണ്ട് വിഷയംവിടാ അങ്ങന ചന്തിച്ചിരിക്മ്പളാണ് എന്തേങ്കിലൊക്കെ എങ്കേജടാവുമ്പോ ആ വിഷയണ്ട് വിടും ചിന്തിചിരിക്ക്മ്പള ഞമ്മക്ക് ടെ
ആഹ് ഭയങ്കരപൊറ്ദ്യെട് ഇന്നലണ്ട്ങ്ങനെ ഇങ്ങനെമൊഖം കണ്ണ്ന്ന് പോവുല കണ്ണില് വെള്ളം നെറച്ച്ക്ക്ണങ്ങനെ കാണും.
പാവാണ് ട്ടോ അയ്‌ന്റെതൊർക്കുമ്പോ പവാണ്ന്ന് പറയാ എയ്നെ വെക്കുമ്പ വേറെ രീതിയാണ് അയിന്റത്
ഉം ഇന്നലെ പോയീനു ഇന്നലെ പോയിട്ടു അതന്നെ കണ്ടപ്പോ ഭയങ്കരതില് വരമ്പന്റെതില് ന്റെ ക്ലാസ്സിലേക്ക് വരണ്ട ക്കണ്ടാ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് കരഞ്ഞോണ്ടാ നിക്ണത്
അതല്ല ഇന്നലാരെ പോയി
ഇന്നലെ ഞമ്മള്പോയിനു അ അത് പീസടക്കാണ്ടെനു
ആഹ് അ ഇങ്ങട് പോയി ഇങ്ങള് പോയിന്നന്ന് കരയിണ്ട്?
ആഹ് മ്മള് അ ഓള് ഞമ്മള് വര്നതറിലാ നമ്മള് ക്യാമ്പസിലെക്കാ പോയത്. ഹോസ്റ്റലിലേക്ക് ഞായറാഴ്ച മാത്രേ വിസിറ്റ് ദിവസുള്ളൂ. ഓള്പോയപ്പോ ഓര് ഓളെ ഫ്രണ്ടാ കണ്ടത് ഓള് പാഞ് വന്ന് കെട്ടിപ്പിട്ത്ത ത്തതൊക്കെന്ന്. പിന്നെ വരാനായപ്പഴാഞങ്ങള് ഇന്റർവ്യലിന്റെ ടൈംവരൊല്ല വിസിറ്റ് ക്യാമ്പസിലെ വിസിറ്റിങ് ടൈം അനുവദിക്കൂല. വിന്നചതല്ല വെള്ളിയാഴ്ചപ്പ മ്മള് ഫീസടക്കാൻണ്ടായിനകൊണ്ടു സമ്മയ്ച്ച് ചതാ അങ്ങനെ പോയി ഉം ന്ന്ട്ട് ആഹ് കരഞ്ഞോണ്ട ക്ലാസ് കേറി പോണെന്നെ ന്റെഎപ്പന്നണ്ട് ആക്കി തരാന്നറഞ് പിന്നാക്കിത്തരണ്ട ഇങ്ങള് പൊയ്ക്കോളി ഞാനോക്കൂലാ പിടിക്കൂലാന്നൊക്കെ പറഞ്ഞി
എഹ്.
കരച്ചിലും പിഴിച്ചിലൊക്കേറ്റാ ക്ലാസ് കേറിന്ന ഇന്നലെ ഫുള്ള് കച്ചിലേന്നു പറഞ് പിന്നെന്നലെ വിളിക്ണ ദിവസേന്ന്
ഉം
അപ്പൊ സൗണ്ടൊക്കെന്തോഅയ്ക്ക്ണ് ന്ന്ട്ടാ മോള് പറയിണ്ട്.
ഏഹ്
പിന്ന ഓ താത്തെക്കെന്തൊക്കെണ്ട്മ്മാ വെഷമം മാറിട്ടൊന്നുംല്ല. ഇബട്ന്ന് പോയാ അവ അപ്പൊഴിഞ്ഞ ആഴ്ച പോയിട്ടേല്ലോ അപ്പൊ കൊഴപ്പ ഒന്ന് രണ്ടു ദസം അതുപലെ പ്രശ്നം റ്റണ്ടായിട്ടേ കഴിഞീ നറയും പിന്നമ്മള് ചെന്നപ്പളെ പിന്നീഓർമ്മ വന്നാ
അതങ്ങൻതന്നെ. അഹ്ക്കെമാറും പ്പൊ. ഞാ പറഞമാരി. ത്തന്നെ. വട്ന്ന് വറ്റും വിട്ട് പോയാല് ആടെ എത്തുമ്പം പിരിഞ് നി ക്കുമ്പളെ ഭയങ്കരെ ബുദ്ധിമുട്ടെയ്ക്കാരം. കണ്ടീലെങ്കി അപ്പൊരു പ്രത്യേകിച്ചൊരിതേക്കാരം.
അപ്പകണ്ടീലെങ്കി പ്രശ്നല്ല. അപ്പ ഞ്ഞി ഞമ്മള് പറയും. ഞ് പ്പങ്ങനെ എപ്പളും പോണ്ട. അമ്മക്ക് മാസ സൊരിക്ക പോയാമതി. അത് പറ്റൂല. കാണാള്ളത് മറ്റേതൊരു ഫോണ് ണ്ടായമതി. നമക്കെത്ര വെഷമണ്ടാവൂല.
ആഹ്.. അഹ് സര്യാ. അത് കൊറച്ച് ഓവറായി. പഠിച്ചാരിച്ചിട്ട് കുട്ട്യാളാ വിൾച്ചണ്ടേ കുട്ട്യാൾക്ക്.
അതാണ്. അല്ലെങ്കില് ഫോണ്ണ്ടെങ്കി യ്യ് ർഞ്ഞമാതിരി ഞമ്മക്കാ പ്രശ്നല്യ. ഇത് കാണും ചെയ്യാ. വർത്താനറിയും ചെയ്യാ. ഇത് ആഴ് ചേ രണ്ടൂസം അരമണിക്കൂറ്. ആറ് മണി മുതല്. ആറെ ഇരുപത്തഞ്ചാകുമ്പോ തൊടങ്ങും ഒര് വിളിക്കല്. മതീ ടൈംമയിഞ്ഞീ ടൈമയ്ഞീന്നും പറഞ്ഞിട്ട്.
ഏഹ് അങ്ങനൊക്കെ പർഞ്ഞാപ്പൊ കാര്യം നടക്കോ?
ആഹ് അത് അതാണ്. വിളിക്കാന് വരെ കയ്യൂല.
ആഹ് ഒരു കൊരിക്കുന്നമളെ അന്നോട് വർത്താനം പറയിണെടേല് ഉപ്പെരി കൊന്ന്. കൊ കൊന്ന് കൊന്ന് കൊന്ന്.
ആഹ് കുട്ടിനെ കട്ച്ചാ.
കടിച്ചീല ടൊ ഞാനോന്നൊട് ച്ചീ ചീരെപ്പേരി ങ്ങന താക്കേണ്ന്ന്. അയിന്റെ എടീല് അയ്ന്റെ എടീന്ന് ചാടി. ഞാൻ പേട്ച്ച്. കസാൽന്റെ ചോട്ടിട്ട് നെക്കിക്കൊന്നു.
ട്ട്യേ ന്നേട്ടേരിക്കും.
ആഹ് ചീരന്റെതിലാണ്. അപ്പൊ ഓനെട്ടേ. ഓന് മൻസന്മാരെ കു ത്തില്ലേ വടെ നിക്കേണ്ടിയെ രൊ ന്ന്. ഉം ഓനെക്കൊന്ന്. ഇല്ല. കുത്തീല്ല. ചാട്യ പ്പൊ ഞാൻ കണ്ട്. അങ്ങനെ അത് കയ്ഞ്ഞ്. ആഹ് അഹ് കൊറ്ച്ച്. ഏഹ് ഏതാലും ഓല് കു ത്യാല് കറങ്ങീട്ട് നിക്കും. നമ്മൾക്കെന്നെ പിന്നെ പറയാണ്ടെ. കറക്റ്റാണ്. ന്റെ ചക്കനെ കുത്യാല് പിന്നെ അയിന് പറയാനും കൂടെ അറിയൂല.
കേ താ കുത്ത്ന കാട്ടിലും വലുതാ ഐറ്റെങളെ കാണുംപം മേല് ന്തോ ആവുന്നേ.
ഹ് പാമ്പ് ചേരൊക്കെ കാണണ് മൻഷന് അറപ്പാണ്.
അതാ ഞാ പറഞ്ഞത്. ഓരേ കാ ഒരെക്കാട്ടും വല്യ പ്രശ്നമാണ് ഓരെ കാണ്ന്നതാ പ്രശ്നം.
ഉം ജിന്നാള് പെരീക്കോയിട്ട് അനക്ക് ചക്ക ട്ടിയാ.
മ്മ അടെ ചക്കണ്ട് പറഞ്ഞീന്.
ഏഹ് ഞാം കൊണ്ടേന്നീന്യ ടോ.
ചക്കണ്ട് പറഞ്ഞപ്പോ ഞാ ഇന്നട്ടാ ന്താക്കി അനക്ക് നന്നായാ.
അഹ് ന്താ പയഞ്ചക്കേന്ന്. പയഞ്ചക്ക ആയിട്ട് ഇവിടെ പയഞ്ചക്ക ഒന്നും ആർക്കും വലിയ കൂബലൊക്കെ പിന്നെ കൂട്ടാന്റെ ആൾക്കാരാ. ഞാം കൂട്ടാനൊന്നും വെച്ചില്ല. വടെ കുറച്ച് കല്യാണ സീസണായതൊണ്ട് കല്യാണത്തിന് ആയതൊണ്ട് ആക്കെ പിന്നെ പൗത്ത് തായി. മുയ് വൻ തിന്നാൻ കയ്ഞ്ഞില്ല കൊറ ച്ചൊക്കെ തിന്ന് മൻസ്സന് വയറ് വേദന ടുക്ക്വാ. തിന്ന് തിന്നിട്ട് അവസാനം ഞാൻ കളഞ്ഞു.
ഇത് അത് ഈ പറഞ്ഞ പോല മറ്റേത് നല്ലോണ്ണം പൈക്കേണ്ടില്ലേനു. അയ്ന് മുന്നെ അനക്ക് തിന്നൂടേനോ. നല്ലോണം പൈത്ടാ പശ പോലെ ണ്ടാവും.
ആണ്. ഐന് ഞങ്ങള് ഞാൻ തറവാട്ടിലെച്ചെന്ന് എല്ലാർക്കും കൂടെടുക്ക. വലിയ ചക്കേന്ന് ടുത്തേ എല്ലാരും എട്ത്തുക്കണ്. പക്ഷെ അത് പൗപ്പായിട്ടേ. ഒഹ് ഒറ്റടിക്ക് അങ്ങനെ കിട്ടുമ്പോ ഒരൂസം കോണ്ട് ത് ന്നാ മറ്റേ ചക്ക പിന്നേം എവിങ്കിലൊക്കെ വെച്ച് ടുത്തക്ക വിചാരിച്ച്. ഇതങ്ങനെ പറ്റൂലല്ലോ.
അത് പറ്റൂല. അത് യ്യ് പറഞ്ഞ മാരി അത് പൊട്ടിച്ചിക്കണെങ്കി അത് തിന്നന്നേ വാണം. മ്മ പോഴപ്പോ ആടെ ചക്കണ്ട് കൊണ്ട് ക്കൊ അരിഞ്ഞതക്കെ ഉണ്ട്ന്നു. പക്ഷെ യ്യ് പറഞ്ഞ മാതിരി തിന്നാന് ഞാനും ന്റെ മോളും തിന്നീനി. ന്റെ മോള് പോയപ്പളാണ് ഞാൻ ഇത്രീം ഫുഡുകൾ ഞാൻ ഇവടെ വേസ്റ്റ് ആവുന്നത് അറീണത്. ഓക്ക് എന്തെങ്കിലായിട്ട് തിന്നോണ്ട്ക്കണം. പക്ഷെ ന്നാലോ ഓക്ക് തടി കൂടാനും പാടില്ല ന്നാല് അങ്ങനെത് ന്നും ല്ലാ ന്നാലോ ഇൻക്ക് ബാക്കിയുള്ളതൊക്കെ ഞാന് സോപ്പിട്ടാലോ ക്കെ ത് ന്ന് തീർക്കണ ആള് ഓളെനി ന്തെങ്കിലും രണ്ട് പത്ത് ത്തിരിയാ കൂട്ടാണൊ ന്നോട് കരയും ചെയ്യും ഞാൻ തടി കൂടീന്ന് പറയും ചെയ്യും ന്നാലോ ഞാൻ എന്തെം പറഞ്ഞാലത് തിന്ന് തീർക്കും ഈ ജന്തുക്കള് തിന്നൂലാ തീരുമാനിച്ചാ തിന്നൂലാ അങ്ങനെ ക്ക് പുതിയ സാനം ണ്ടാക്കാള്ള മൂടുംല്ലാ ണ്ടാക്കലും ല്ല എന്തെങ്കിലും എന്ത് ണ്ടാക്കിയാലും ബാക്കി ന്ന് ചക്കകൂട്ടാന് പൂള അതൊക്കെ തിന്നണം ന്നുണ്ടെങ്കി ന്റെ മോളു വെരണം ഓളണ്ടാവുംമ്പോ പിന്നെ ഞാനുംഓളും കൂടെ അങ്ങനെ തിന്നും എന്തെങ്കിലും കാറിയോ എന്തെങ്കിലും കൂട്ടിട്ട് ഓൾക്ക് അങ്ങനത്തൊക്കെ ഇഷ്ടാ കൂട്ടാനകള് അത് ഇതൊക്കെ ഈ മലാള്കൾക്ക് ഒന്നും പറ്റൂല്ല
മറ്റ അത് ശെരി മറ്റുള്ളൊരൊക്കെ അത് ദും കണ്ണീ കണ്ടത്
അതിനൊക്കെ വല്യ താല്പര്യാ നല്ലതോന്നും തിന്നൂല മക്കൾ തടി കേട്ർത്ത്നേ തിന്നോള്ളു ഓന്ക്ക്‌ അത് കുന്തം ഉം ന്ന് പ്പോ ന്നോട് പാസ് ത്താ ണ്ടാക്കാൻ പറഞ്ഞതാ ഇന്ന് നേരം വൈകിയപ്പോ ഞാൻ പറഞ്ഞു പാസത ഞ്ഞി അടുത്തായ്ച്ചാ അല്ല നാളെ മറ്റന്നാള് ണ്ടായക്കി ത്തേരണ്ട് ന്ന്
പാസ്ത എപ്പക്കേക്ക് ഉച്ചക്കൊക്കോ
ഉച്ചത്തേക്ക് അങ്ങനത്തൊക്കെ അത് സട്ട ഇങ്ങ് ചോറും കഞ്ഞിഒന്നും വേണ്ട ന്ന് ഞാൻ പറഞ് ന്ന് പ്പോ ഞ്ഞി പാസ്തന്നുല്ല പാസ്ത തിന്നാ വയറൊക്കേ നെറയടി മക്ക മറ്റേ സാധനല്ലേ
ആ മക്രോണിന്റെ സാധന അല്ലേ
മക്രോണിന്റെ അയന്നേണ് പക്ഷെ അം അങ്ങോട്ടുങ്ങട്ടും കോലങ്ങൾ വ്യത്യാസ ണ്ടാവും കൊർച്ച് നീളണ്ടാവും രീതി മാറും സാധനോം മാറും മക്രോണിഒരു ഉർണ്ട്ട്ടൊരു ചേരട്ട പോലെ ഇത് നൂൽ ഒരു സാധനവും
ഞാ ആദ്യൊക്കെ മക്രോണി തിന്നീന്ന് പിന്നൊക്കെ കുട്ട്യാള് സ്കൂൾട്ടെരുമ്പ എന്തെങ്കിലും
ഒത്തിരൊക്കെ ഉണ്ടാകൊള്ളു അതാണ് ഈ മക്കൾ സ്കൂള്ട്ട് വെരുമ്പോ ന്തേലും തിന്നാൻ കൊട് ക്ക്ണത് അയിറ്റേള് പാവല്ലേ മയക്കാലം കൂടെ വിഷ്പ് കൂട്ണ്ടേയ് രാത്രിയാണെങ്കി ചോറുംന്നാത്തത്
ആഹ് ബടെ ടെ പിന്നെ ചോറ് കൂട്ടാൻ ഇറച്ചിണ്ടെങ്കില് പിന്നെ ചോറ് സ്കൂള്ട്ട് വന്നാലും തിന്നും അപ്പ പിന്നെ പ്രത്യേകിച്ച് തൊന്നും വാണന്നൊന്നുല്ല
ആഹ് വീട്ടിക്ക് സ്കൂള്ട്ട് വന്ന ചോറ് നല്ല ആൾക്കാര ന്നലെ ഞാനിപ്പോ മോളെട്ത്ത് പോയി വന്നപ്പോത്തിന് ഓല് മാഗി വാങ്ങിണ്ടാക്കി തിന്ന്ക്ക്ണ് ണ്ടാക്കി തിന്ന്ക്ക്ണ് ചോറ്ന്ന്ട്ടും ത് ന്നു ഇല്ലല്ല നല്ല മയേയ്ന്നുന്നലെ മൊഖത്തൊ വണ്ടിമ്മല് ആ വണ്ടിമ്മ പോകുമ്പോ മോത്തോക്കെ ഇത് കല്ലോട്ട് ഏർട്ട്ണ പോലെ തുള്ളി ആ ബൈപ്പാസിൽ കൂടെ നല്ല സ്പീഡിൽ പോക്മ്പോ മൊഖം തായ്ത്തിട്ടാ ഇര്ന്നിര്ന്ന് ഞാൻ മറ്റേ പിയ്യുട്ട്യേൾ ഇരിക്കണമാരി പൊന്തിക്കാൻ കയ്യണ്ട മ എന്തൊരു വേ നേടി മൊത്തേക്ക മ യത്തുള്ളിങ്ങനെ വ്ഗ്ഗ്മ്പോ ഉം അപ്പൊ പിന്നെ അങ്ങനെ ഓന് കൂടെയുണ്ടെങ്കിൽ ഇന്ന് ഇപ്പം ഓനേ കൊണ്ട് വീട്ടിൽപോകേണ്ടിവന്നെനെ ഓര് സ്കൂള്ട്ട് വന്നപ്പോതിനെ എത്തി ഓര് അപ്പോ ഉം ഓലർഞ് ഞാൻ ടിഫിൻ ബോക്സ് കൈകിച്ച്ക്ക്ണ് പ ചായീം തൊക്കെ ണ്ടാക്കീക്ക്ണ് രണ്ടാളെ കുളി കഴിഞ്ഞിനു പിന്നെ ചായക്ക് കനം വാങ്ങിട്ട് വന്നീനു
ന്നിട്ട് ഇപ്പോ ഫീസ് ഇഞ്ഞുന്നാ അടുത്ത ഘടു കൊടുക്കാന്
അടുത്ത ഘടു കൊട്ക്കാനായിട്ടില്ല ഇരുപത്താറാംതി അടകൊള്ളു ആ ഹോസ്റ്റൽ ഫീ മാത്രം ടൈം ആയിട്ടുള്ളെന് അഞ്ച് അത് ഹോസ്റ്റൽ ഫി ഇട്ത്ത് അപ്പൊ അത് മ്മന്ന് ഇ എം ഐ മാസില് രണ്ടടവട മുവായ്രാവും പാടല്ലേ
ആഹ് ആഹ്
ഉം അപ്പങ്ങനെ കൊണ്ടേള്ള കൊണ്ടയ് അട്ച്ചതാ ഞ്ഞിഒര് മുപ്പോർപ്പികൂടി അടക്കാനൊള്ളൂ
ആകെ
ഉം ഒന്നര ലക്ഷത്തില് ബാക്കിയൊക്കെ അടച്ച്
അട്ച്ച്ലാ
ഉം
അതാണെയ്ഞ്ഞല്ലോ സമാധാനത്തില്ക്ക
ഇപ്പ മഴ കൊർഞ്ഞിപോ ഫീസിന്റെത് കോഴ്സിന്റെ ഫീസട് കയ്ഞ്ഞിട്ടും മുപ്പതായിറ്റൊള്ളൂ ഹോസ്റ്റൽ ഫീ പിന്നെ മാസം മാസം പത്തഞ്ഞൂറെന്നെ പോണം
ഹോസ്റ്റൽ ഫീസ് അങ്ങനെ പോണം കോസിന്റെ ഫീസ്
കോഴ്സിന്റെ ഫീസപ്പ അമ്മള് ത്ര അട്ച്ചിറ്റൊള്ളു
ഉം
അട്ക്കാന്ണ്ട്
ഞി രണ്ട് മാസം കയ്ഞ്ഞ് വെക്കേഷനയ്ക്കാരം വെര്യ
ഇഞിപ്പോ മോണത്തിനാ വരൊള്ളൂ ഓണത്തിന് വര്നംന്ന്ണ്ടെങ്കില് പി ഓളർഞു എരൂല ഏതൊരു കുട്ട്യോ വല്ലാരും കൂട വ്വ വ ഒരു മോസ്റ്റ്ൻ്റല്ലും കുട്ട്യേളാ ആരാ അമൾക്ക് ഭയങ്കര ജോട്യാ ഓരാങ്ങള അമ്മളെ അങ്ങനെ പോണ് ഓളെ വീട്ട് പോണ് ഓരെ വീട്ട് പോവാണന്നർഞ് ര്ക്ക്യേന്നു
അങ്ങനന്നും വ്ടണ്ടാ ഇങ്ങട്ടണ്ട് വരാം പർഞ്ഞോണ്ടി
ഉം വള വളാഞ്ചേരി ഒര് കുട്ടി തിരൂരൊരു കുട്ടി ഒന്ന് കാസർകോട് ഒന്ന് കണ്ണൂര് ഒന്ന് തലശ്ശേരി
ഐക്കോട്ട ഐന്ജ് ഓൾക്ക് ലീവ്ണ്ടാവ്മ്പളേ ബളേ അൻക്ക് അന്റെര്ത്ത്ക് വരാപറ്റൊള്ളൂ അപ്പ അങ്ങനെ വരാപറിയ്
ആഹ് അത് പർഞ്ഞു വാപ്പനോട്‌ പറഞ്ഞീക്ക്ണ് അപ്പർണു അല്ല്യ നമ്മളിനി വീടുകൾളക്കെ ഒന്നും വരൂല അമ്ള്ങ്ങന ഓരോ ത്ത് രല്ലാരും കൂടെ ഒരു ഓഹ് വീട്ട്കൾക്കേ പോവൊള്ളൂ അയ്ഞ്ഞറാഴ്ശ്ശ ആഹ് ആരാൾ കൂടെ കയ്ഞ്ഞ റാശ്യ അത്പോലെ ഇങ്ങോട്ട് വന്നീന്നെ പക്ഷേ വ്ളേക്ക് നാലാൾക്കാര വന്ന്ട്ടൊള്ളൂ ന്നാ തിരൂര്ത്തും വളാഞ്ചേരിത്തും വന്ന്ട്ടില്യേനു
എന്നേ ഇങ്ങനെ ഒക്കകൂടാ നാലഞ്ചീസം വന്ന് നിന്നാല് മൻസമാരന്തത്താട്ടാ അവര്രേനെ അവനവന്റെ വീട്ടില് നിക്കാ പോയി ഉം
ന്ന്ക്കാ അപോലർഞ്ഞു അമ്മള്ഞ് വെക്കേഷനങ്ങനെ പോണ് അട്ത്തതില് ലീവില് തിരൂരുള്ള മളാഞ്ചേയിണ്ടരു കുട്ടി
ഉം
പളാഞ്ചേര്ന്റെ കുട്ടിൻ്റവ്ടേക്കാണാല്ല പോണത് അല്ലാരും കൂടെ അങ്ങോട്ടേക്ക് പോം തീരുമാനിച്ച്
ഒളോട് മര്യാദ
ആഹ് പർ ആഹ് അവള് പറഞ്ഞീന് ന്താ ചെയ്ത് അള്ളാക്കറ്യാ ബൊ വെക്ക്യേ വാച്ച് ഡിസംബർല് വെക്കേഷന് വരാനും കരൂല എക്സാമ് ചൗ ജനുവരീലാണലോ വര്ന്
പൈനക്കൂട ഡിസം ഡിസംബർലു കെ വര്നോര്ക്ക് വരാ പഷ് ചോളർഞ്ഞേ വരൂലാന്നാ വന്ന്ട്ട്ണ്ടെങ്കി ഇപടെ ഇപാരിപടികള് ഈ ഫോണ് മേറ്റ്ര്ക്കലും തെണ്ടിപ്പോക്ക പഠിച്ചത് ങ്കൂടെ മൈൻ്റ്ല്ണ്ടാവൂല പിന്നെ പത്തുസംങ്ക് ആഹ് ആഹ് പ അന്തൻതന്നെ ഒള്ളോ ഓളപറയ്ണ്ട് പിന്നെ ഞാ ഒരു ദിവസൊക്കെ ചെല സമയത്ത് ഓളറ്യ ഇര്ക്കാ അത് വരെ ഒരാഴ്ച്ച ഫുള്ള് വെർതെ ഇര്ക്കേര്ന്നു പ്പ അമ്മള് ഓസ് ചല്ലേക്കെത്തിറ്റ്ണ്ടെങ്കി ഓള് പറയു ല്ലാരു പഠിക്ക്യുമ്പ മ്മൾ മാത്രം ബർതെര്ക്ക്യുമ്പൻ ഇൻക്ക് ഇരിക്കാൻ തോന്നൂല ഓട്ടോമാറ്റിക്കലി പഠിക്ക്യാ ഇര്ന്ന് പോവും രാരും പഠിക്ക്യുമ്പോള് പിന്നെ ഓള് വെർതെ ക്ക്യണ്ട വിജാര്ച്ചിട്ട് ആയിര്ത്തമ്മള് വീട്ട്ല് വന്നാലൊന്ന് ഇര്ക്കില ചെലപ്പോ ഓള് പറയും ഞാ ഒമ്പത് മണിക്കൂറക്കെ ഞാൻതൻ ഇൻക്ക്യന്നന്തം വിടും ട്ട് പോകുമോ ഞാനൻങ്ങനെത്ര നേരം ഇര്ന്ന് പഠിച്ചോന്ന്
മാ
ആഹ് അങ്ങനൊക്കെ ഇര്ന്ന് പഠിക്ക്യോലോ അപ്പൊ പിന്നെ ഇവടെ ആവുമ്പോ ഒന്നും നടക്കൂല ഇവടെ വന്നിട്ടുണ്ടെങ്കിൽ നാല് വീട്കൾ ക്ക് പോണ്ടി വരും അവ്ടെ പോണം അല്ലെങ്ക ഇവടെ പോണംന്നറിയ അല്ലെങ്ക ഫോണും ടീ വിം കണ്ടിരിക്കലായി
ആഹ് എന്നാ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഇൻക്ക് ഇവടെ കൊറേ പണിണ്ട്
എന്നായിക്കോട്ടെ മൊളെന്നാ പിന്നെ വിളിക്കാ ഉംന്നാ ശരി
ആഹ്